അ ആ ഇങ്ങള് മറ്റേ ഡാൻസ് ക്ലാസിന്റെ ടീച്ചറല്ലെ?
ആ ടീച്ചറാണ്
ആ എന്റെർ അനിയത്തിനെ അവ്ടെ ചേർക്കാണ്ടായീനി
ത്തിനെ
ആഹ്.
ഏഹ് ചെറിയുട്ട്യാ. അല്ല ഒര് ആറയ്സൊക്കെ ഇണ്ടാവും. ആറയ്സോ ആ ചെറിയെ കുട്ട്യെന്നല്ലേ.
ഉം ന്നാല്
ങ്ങൽതിൽ എത്ര മുതലാ സ്റ്റാർട്ടിങ്് ഞൻ അഞ്ചുവയസ്സ് മുതലാ സ്റ്റാർട്ടിങ് അഞ്ചുവയസ്സ് മുതലാ ഞാൻ തുടങ്ങല് കാരണം അഞ്ചു വയസിന് തായേക്കി ള്ള കുട്ട്യാള് പർഞ്ഞ പറ്റ കുഞ്ഞു കുട്ട്യാളായില്ലേ ആ അത്ര പോന്ന കുട്ട്യാളെ നമ്മുക്ക് പഠിപ്പിക്കാൻ കയ്യില ഇറ്റങ്ങക്കന്നെ എത്ര പറന്നാലും മനസ്സിലാവൂല അങ്ങ അടങ്ങിക്കൂല അങ്ങോട്ടുംങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങട്ട് അങ്ങനെ പാഞ്ഞ് ന ട് ന്നോണ്ടല്ലേകാരം കുട്ട്യാ അതെ
ആഹ്.
അപ്പൊ ഞാന് അഞ്ചു വയസ്സിന് മേലേക്കില്ലേ കുട്ട്യാളെ എടുക്കലുള്ളൂ ചെലോലൊക്കെ ഇണ്ട് അഞ്ച് വയസ്ന്റെ ആ ചെലേലൊക്കെണ്ട് അഞ്ചുവയസ്സിന്റെ താഴേക്കില്ലെ കുട്ട്യാളൊക്കെ എട്ക്കണത്. പക്ഷെ ഞാനിങ്ങനെ അഞ്ചു വയസ്സായ ഉം മേലക്ക്ല്ലെ കുട്ട്യാളെ ഞാൻ ഇട് ക്കലൊള്ളു.
ആ
ഉം.
അല്ല ഫീയൊക്കെ എങ്ങനെ വെർനേ
ഏഹ്
പൈസൊക്കെ എങ്ങനെ വെർനേ
പൈസേ പൈസ ഞാന് എത്രേപ്പ കൊട്ക്കല്? പൈസ ഞാന് ആൾക്കാർക്കൻസര്ച്ചാ ഞാൻ ചെയ്യല്. കാര്ണം മ്മ മ്മളീതന്നെ കൊർച്ച് ഇല്ലോല്ലും കുറച്ച് ഇല്ലാത്തോലും അങ്ങനെയൊക്കെ ഇണ്ടാവൂലേ ഉം അപ്പൊ ഞാനയ്നൻസര്ച്ചില്ലെ ഇതെ ഞാൻ കൊടുക്കലുള്ളു.
ആ
ആൾക്കാർക്കൻസര്ച്ച് ഞാനങ്ങനെ ചെയ്യല്ണ്ട് ചെയ്ത് കൊട്ക്കല്ണ്ട് കാരണം എന്താ അന്നത്തെ കാലത്ത് എന്ത ഞാനൊക്കെ ചെറിയ കുട്ട്യായെന്ന് എനിക്ക് നല്ല പൂത്യേനി ഡാൻസൊക്കെ പഠിച്ചാന് ച ഇങ്ങനെ ഫീസിന്റെ പ്രശ്നം ഇണ്ടായതോണ്ടേ ഞാന് പിന്നെ എനിക്ക് അത് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ഞാൻ പേരീന്നു പെ എന്താ പൈസന്റെ പ്രശ്നായതോണ്ടെ പൈസല്ലാത്തിനൊക്കെ കൂടിക്കോറിം പൈസല്ലേനൊന്നും കൂടണ്ടന്നും പറിം
ആ
ഉം അങ്ങനെണ് ഉം ആ
അ അഡ്മിഷൻ
അത് എന്താ ഈ മാസത്തെ കഴി കഴ്യാനയിക്ക്ണ് ഞ്ഞ് അട്ത്ത മാസം മുതൽ ഞാൻ പുതിയ ഇത് തുടങ്ങ്ണ്ട് അപ്പയിക്ക് കൂട്ടിക്കോണ്ടി
ആഹ് ഓക്കെ
ഇങ്ങനെ രാവിലേണോ ഞാൻ രണ്ടു നേരം ഇട്ക്കല്ണ്ട് രാവിലി ഇട്ക്കലുണ്ട് വൈകുന്നേരു ഇട്ക്കല്ണ്ട് ഏത് സമയത്താ വേണ്ടിയത്
എങ്ങനെ
സ്കൂൾ
അതന്നെ ചോയ്ച്ചത് വൈകുന്നേര പറ്റാ രാവിലെ പറ്റാ
മതി
വൈകുന്നേരാണ്ടിയെ
ആഹ്
ആ ന്നാ വൈകുന്നേരം ആക്കി തരാ രാവിലിം ഇണ്ട് കൊർച്ച് കുട്ടിയേള് വൈകുന്നേരു ണ്ട് കൊർച്ച്കുട്ടിയേള് ചില കുട്ടികൾക്കൊക്കെ വൈന്നേരം പറ്റ്ണോലാണ്. ചെലകുട്ടികൾക്ക് രാത്രി പറ്റ്ണോലാണ് അപ്പം അപ്പ ഇൻക്കേതായാലും വേറെ പണിയൊന്നു ഇല്ലല്ലോ പിന്നെ എന്ന്ങ്ങന പിന്നെ വേറൊരു ആളും കൂടി ണ്ട് ഇന്റെ പ്പം കുട്ടിയേളെ പഠിപ്പിക്കാന് ആഹ് അപ്പൊ പിന്നെ രാവിലെ എടുക്കും വൈകുന്നേരം എടുക്കും അങ്ങനെ ചെയ്യലാണ് ഞാൻ
ആഹ്
ആ പിന്നെ അവിടന്ന് വേ റെ എവിടെയെങ്കിലും കുട്ടിയേൾ ഇണ്ടോ ഇന്നാ ച്ച് ഒന്നായിട്ടട്ട് ചേർത്താൽ മതിന്നത് ഇത് ഇതേപോലെ ഇടക്കെടക്ക് ഇങ്ങനെ അൾ ക്കാര് വരേ അപ്പൊ ച്ച് ഗതിയേടാണ് ഇത് എല്ലാരും പാട ഒപ്പായാല് സുഖേനി
ഉം ഞാനെ നോക്കിയോക്കട്ടട്ടോ
ആഹ്
ഉം
ഇമ്മേം പറയോണ്ടിട്ടോ ഇന്നാലേച അട് ത്തെ ക്ലാസ്സിനില്ലത് ഒക്കെ ചെയ്ത് വെക്കാൻ പറ്റുള്ളു
ആഹ് ആഹ് ഉം അല്ല അഡ്മിഷൻ ഫീ വേറെ ഏരുന്നില്ലേ
ആ അഡ്മിഷൻ ഫീ ഇണ്ട്. അഡ്മിഷൻ ഫീ പർഞ്ഞാ എല്ലോട്ത്തുല്ലതല്ലെ അഅ് ആ ആ പൈസ. ഇപ്പ പിന്നെ അതങ്ങനെ വേണല്ലോ
ഉം
ഉം പിന്നെ ഞാന് ആ വാടകക്കാണ് റൂമ് ഇട് ത്ത്ക്കണണ്ട്. അപ്പൊ ആ റൂമിന്റെ വാടകിം ഇങ്ങനൊക്കെ ഉണ്ടാകുമ്പളെ അപ്പൊ അത അത് ഇതിന്ന് കൊറച്ച് കൂട്ടും
ആഹ്
ഊമ് പിന്നെ
മാസവസാനാണോ ഫസ്റ്റാണോ പൈസൊക്കെ തരണ്ട്യെ
അത് ഇങ്ങളെ പൈസൻ്റെ അനുസരിച്ച് ചെയ്തോണ്ടി ഇ എങ്ങനെ ആയാലും കൊയ് പ്പല്ല.. ന്നാ മതി. ലാസ്റ്റ് ആയാലും മാണ്ടില്ല. ഫസ്റ്റ് ആയാലും മാണ്ടില്ല. പൈസത് തന്നാ മതി
ഉം
ഊം ഉം കുട്ടികള്ണ്ടോ യ്ച്ചാല് കുട്ടികളൊക്കെ ഇണ്ട് കുറച്ചൊക്കെ ഉണ്ട്
ആഹ്
ആഹ
ആഹ
പിന്നെ അനക്ക് താല്പര്യണ്ടോ ഞാൻ വല്യ കുട്ട്യാ ക്ക് ഇട്ത്ത് ടു ക്കുന്ണ്ട്.
ആഹ ഞാന് ഈ വർഷം പോട്ടെ അടുത്ത വർഷം മുതല് ചേരണ്ട്.
അടുത്ത വർഷമുതലോ.
ആഹ
ഉം ശരി
മ്
ഉ പിന്നെ
പിന്നെ ഒന്നില്ല. പിന്നെന്താ കൊഴപ്പൊന്നില്ല ആഹ
എന്താ ക്ലാസ്സില്ല ഇന്
ഇന്ന്ക്ലാസ്സ് ലീവ് എടുത്തികൈ നിം.
അതെന്തേയ്.
വയറു വേദന.
ആയുർവേദ ലേ
ആഹ
ഹേ സ്ക്കൂള്ന്ന് ആയി ആയ താ..
ആഹ
ഹേ ശരി
ഉം
പിന്നെ ആ ചോറക്കെതിന്നോ.
ആഹ
െ വമ്പാടിന കേളാം ആ ചെലെ ചെറിയ കുട്ടികളെ പഠിപ്പിച്ചെടുക്കാൻ ഭയങ്കര തെത്യോടാ. കാരണം ഇറ്റങ്ങൾ പറഞ്ഞാലും കേക്കൂല അങ്ങട്ടും ഇങ്ങട്ടുങ്ങനെ ഓടികളിചോണ്ടയ്കാരം ഉ വല്യകുട്യക്ക് പിന്നെ പറഞ്ഞാവല്യ കുട്ടയാൾ പിന്നെ... ഇതിലുണ്ട് പറഞ്ഞ കേക്കാത്ത കുട്ട്യാള്. ഉ ഉ അങ്ങനെ പോവ്ണ്ട് ഇപ്പൊ കൊയപ്പൊന്നൂല്ല ആ ഹ് പിന്നെന്താ... അതെരണ്ടു മാസം.
ആഹ
രണ്ടു മാസംന്ന് പറഞ്ഞാ മു... മുപ്പത് മുപ്പത് ദിവസല്ല ഒരു മാല്ലേ അപ്പോ ഞാന്. നിങ്ങക്ക് ലീവായാലും ആ മുപ്പത് ദിവസം പിന്നെ.. വെറെദിവസങ്ങള് ഇടുത്തരണ്ട്.
ആഹ അതൊരു നല്ലതാണ്.
ആ കാരണം വെറും രണ്ടു മാസംല്ലേ ഒള്ളൂ അയിന്റെടീല്ലീലീവ് ഒ... ഒക്കെ വരിയാണെങ്കിലെ...
ഉം
ഉ അപ്പൊ ഇന്റെ ഭാഗം ഞാൻ നന്നാക്കി കൊടുക്കാ ഇന്നാലെല്ലെ കുട്ടീളെ കി.... കിട്ടുള്ളല്ലേ അല്ലങ്കികുട്ടികളെ കിട്ടൂലല്ലോ. ആഹ
ഉ
പി
പിന്നെന്നുല്ല
ഉം ന്നിട്ട് ചോറൊക്കെ തിന്നോ.
അല്ല ഈ രൺ ആഹ് ഈ രണ്ട് മാസം കഴി ട്ട് താക്കാം പറ്റോ പട്ഞ്ട്ട്ല്ലെങ്കി
ആഹ് പറഞ്ഞിട്ടില്ലെങ്കി ഒന്നൂടി പറഞ്ഞോണ്ടി അപ്പഞ്ഞാനെന്തേലും കാണിച്ചേരണ്ട്.
ആഹ്
മ് അങ്ങനെ പഠിയാതെ ന്ന്ന്ട്ടൊന്നുല്ലത് വെ രെ ആര്ക്കും ആഹ് ആഹ് മ് ആഹ് ന്താപ്പൊ ത്താ നല്ലൊര്തൊക്കെ കേക്ക്ണ്ടല്ലോ ത്താണത്
അത് ഫോം കാണാവടെ
ആഹ് അയ്ശെരി പിന്നെന്താ
പിന്നെന്താ കൊയപ്പൊന്നുല്ല
മ് ചോറൊക്കെ ത്ന്ന് കടക്കേയ്ക്കാരെല്ലപ്പൊ മ് എന്താ കൂട്ടാന് മീനോ
ആഹ്
മ് കറി എന്താ
കറി സാമ്പാറ്
മ് സാമ്പറാ മ്മണ്ടാക്ക്യേ സാമ്പറാ ങ്ങള് ചോറേയ്ച്ചോ ആഹ് ചോറ്ന്നു ബടീം മീനെന്നേണ്.
എന്താ കറി
കറി മത്തന്
ആഹ്
മ്
ഏകദേശം എത്ര കുട്ട്യാള്ണ്ടാവുങ്ങളെ ത്ല്
ഇന്റീല് ഏകദേശം ഒര് ഇരുവത് കുട്ട്യാളൊക്കെണ്ട്.
ആഹ്
ഞാം പിന്നെ തോനെട്ക്കലില്ല തോനമ്മള് കൊറേ കുട്ട്യാളെ വുൾച്ചൂട്ടീറ്റ് കാര്യല്ല ഇല്ല കുട്ട്യാക്ക് മ്മക്ക് ശെരിക്ക് ആക്കി കൊട്ക്കണ്ടേ അപ്പ ഞാൻ തോനെ വുൾച്ചൂട്ടലില്ല കുട്ട്യാളെ മ് പിന്നെന്തെക്കെ
പിന്നെന്താ കൊഴപ്പൊനുല
മ് വീട്ട്ലില്ലെല്ലാരും ചോറൊക്കെ തിന്നോ
ആഹ്
ചോറൊക്കെത് ന്ന് ഞാന്ങ്ങനെ കടക്കേര്ന്നു പറഞ്ഞിലെ
ആഹ്
മ് ഒറങ്ങല്ണ്ടോ ഉച്ചക്ക്
ഏ എ ഇല്ല
ഇല്ലേ
മ് മ്
ണ്ടായതോണ്ടേയ് ആ മറ്റ് രണ്ടീസല്ലേ സ്കൂൾ ലീവ്ണ്ടാവുള്ളു.
മ്
മ് ഇപ്പ പിന്നെ ഒറങ്ങാനൊന്നും പറ്റല്ണ്ടാവൂലലെ
ഏ എ
മ് പിന്നെന്തെക്കെ
പിന്നെ എന്താ കൊയപ്പൊന്നുല്ല
ഉ അപ്പഞ്ഞി അവടെ വേറെ കുട്ട്യാളൊക്കെണ്ടെങ്കിലേയ് ആയിട്ടല്ലക്കെ കൊണ്ടു വരും ഇന്നാലൊള്ളേ നമമ്മക്ക് ക്ലാസ്സെ ങ്ങനെ സ്റ്റാർട്ട് ചെയ്യനെന്നെ പറ്റുള്ളു
ആ
ഏതോ ഒരു കുട്ടിനെ കൊണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് കാര്യല്ലല്ലോ കുട്ടികളു വേണ്ടേ
ഉം
വേറെ എന്താ കുയപ്പൊന്നുല്ലല്ലോ
ഏ ഇല്ല എന്നാ ഒക്കെ
ആ ശരി
ഉം